ഹലോ.
ആ
ആഹ് സുഖം. എന്തൊക്കെങ്ങള്
സുഖം.
എന്താ ചെയ്ന്നെ എന്തൊക്കെയാ അങ്ങനെ പോണു ഇങ്ങളെന്താ ചെയ്യ്ണ്. ഹലോ.
ഹലോ.
ആ ഇങ്ങളെന്താ ചെയ്യ് ണ
ഞാൻ സ്റ്റുഡന്റാണ്.
ഉം എന്തിനാ പഠിക്കണത്
ഞാൻ പ്ലസ് ടു കഴിഞ്ഞു നിക്കുവാ
ഉം പിന്നെന്താ അടുത്ത പ്ലാൻ എന്താ.
ഇയാളോ.
ഞാന് ഡിഗ്രി കയിഞ്ഞു പിജി ക്ക്‌ വേണ്ടി വെയ്റ്റെയ്യ.
ആ ആ
പിന്നന്താ അടുത്ത പ്ലാൻ എന്താ.
സ്റ്റ് ആ. അടുത്തെന്താ ജോലിക്ക് വാണ്ടി പ്രിപ്പറേഷൻ ചെയ്യണം.
പ്ലസ് ടു ഏതായിരുന്നു. ഞാന് പി ജിക്ക് വെയിറ്റ് ചെയ്യാണ്.
അ ആഹ് കൊമേഴ്സ് ആണോ എടുത്തെ
ആഹ് ഞാൻ കോമേഴ്സ് ആയിരുന്നു.
ആ കൊമോഴസ് എടുത്തിട്ട് എങ്ങനെയാണ്.
അല്ല, ഞാൻ ഡിഗ്രി ഇണ്ടായിരുന്നു അറബിയായിരുന്നു.
ആഹ് ആഹ്
പ്ലസ് ടു കോമേഴ്സ് ആയിരുന്നു, നിങ്ങളേതാ പ്ലസ് ടു.
കോമേഴ്‌സാ.
ഉം. പിന്നെന്താ വീട്ട്
ഏത് വർഷാ ആ എടുത്തി എടുത്തെ
ഞാനോ ഞാനിപ്പോ മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞ് അയ്ന്റെ മുന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാ മൂന്നിലേക്കാരം
ആഹ് ആഹ് ഇപ്പൊ ഏത് കോഴ്സാ പഠിക്കുന്നെ
ഞാപ്പ അറബിയാ
ആഹ് അ
ഡിഗ്രി അറബിയാണ് ഈന്റെ ബാക്കി അങ്ങനെ തുടർന്നു പോണം
ആഹ് ആഹ വീട്ടില് ആരൊക്കെ ഇണ്ട്
ഇനിക്കൊര് മോൾണ്ട് പിന്നെ ഹസ്ബൻഡ് ആ വീട്ടില് ആാരൊക്കെയുണ്ട്
അനിയൻ അനിയത്തി ചേട്ടൻ അമ്മ പപ്പാ
ഉം ആവരൊക്കെ എന്താ ചെയ്യണെ
ഉം ചേട്ടൻ ഷോപ്പ് അനിയൻ പെയിന്റിങ് അനിയത്തി പഠിക്കണ് അമ്മയും പാപ്പയും ചോലിക്ക് ഉം
എന്താ ചായക്കെ കുടിച്ചാ
ആഹ ചായക്ക കുടിച്ചു ഇന്ന് ഞായറാഴ്ചയല്ലെ എന്താ സ്
ഉ ആറായ്ച്ച ന്താ ഞായറാഴ്ച്ചന്ന് ഇന്നൊന്ന് സ്പെഷ്യലൊന്നുല്ല്യ ഞങ്ങള് ഇന്ന അതെ മിന്യാന്ന് ഇണ്ടാക്കി മിന്യാന്ന് മന്തി തൊക്കെ ഉണ്ടാക്കീ പിന്നെന്നു വെറഞ്ചോറാക്കി അവിടെ എന്താ സ്പെഷ്യല്
ഇവിടാ ആ ഇവിടെ ഇന്ന് ചിക്കനും തോരൻ മാങ്ങ അച്ചാറ് പിന്നെ ബീട്രൂട്ട് വെച്ച് നമ്മൾ കിച്ചടി എന്തോ ഉണ്ട് ഉണ്ടല്ലോ
ആഹ
ആ അതുണ്ടായിരുന്ന് പിന്നെ രണ്ടഐറ്റായ അച്ചാറൊക്കെ ഉണ്ട് ണ്ടായിരുന്നു
നീ കല്യാ കാ പ്ലസ് ടു ആയിട്ടല്ലെ ആവള്ളൂ
ഓ
അല്ല കല്യാണം കഴിഞ്ഞിക്കണൊ ചോയ്ച്ചാ പ്ലസ് ടു ആയിട്ടുള്ളത് പിന്നെയാ ആലോയിക്ക്ണെ
ആ ആഹ ആഹ ഹാ
പിന്നെ എന്തൊക്കെയാ ഇന്ന് ആർക്കും ജോലി ഇണ്ടാവൂലല്ലേ ഏ
ലവ് മാരേജ് ആയിരുന്നോ
അല്ല അറേഞ്ച് മാര്യേജന്നെ
അല്ല നമ്മളത്
ഏയ് നിങ്ങളെ മരേജ് കഴഞ്ഞ്ണോ
ആഹ
ഹം എത്ര വർഷായി
വർഷല്ല മന്ത്
ഏ എത്ര മന്തായി
അഞ്ച്
ഉം ഞാന് പ്ലസ് ടു പറഞ്ഞപ്പോ ഞാന് മാരേജ് കഴിഞ്ഞിണ്ടാവില്ലാന്ന് വ
മ് ഹ് മാരേജ് കഴിഞ്ഞാണ്. ഹൗസ് വൈഫുആണ്. സ്റ്റുഡന്റുംആണ്.
ആ.. ഹ് ഞാനുഅങ്ങനെത്തന്നെ
അ ആ...
കോളേജിലൊരു സ്റ്റുഡന്റും വീട്ടില് ഹൗസ് വൈഫും.
ആ.. ഹ്..
ഹസ്ബൻന്റെന്തയ്യിണെ?
ഷോപ്പ്.
ആ.. ഹ്.
ജോലിയും, ഷോപ്പും.
ആഹ് ഉം എങ്ങനേ.. ആദ്യെവ്ട്ന്ന കണ്ടേ....?
എഹ്
എങ്ങനെങ്ങളെ കണ്ട് ലവ് മാരേജങ്ങനെയ്ച്ച
ഫോണ്വഴി
ഉംമ്...
മ്. മ്.
അങ്ങനത് കയ്ഞ്.
ഞാനങ്ങോട്ടിഷ്ട്ടോണ്ടെന്ന് പറഞ്.
ഏഹ്..... ഇപ്പന്നിട്ട് ഹസ്ബന്റിന്റെ വീട്ടിലാ..?.
ആഹ്... ഹസ്ബന്റിന്റെ വീട്ടില്.
അവ്ടാരെക്കേണ്ട്?
അവിടേ... ചേട്ടൻ, അനിയൻ, അമ്മ, പപ്പ.
മ്മ് ഇപ്പന്നിട്ട് ക്ലാസൊന്നുല്ലല്ലലേ.?
ആഹ്... ഇപ്പം ഞാൻ ഓൺലൈലാട്ടാണ് പഠിക്കണ
ഇപ്പെന്തിനാ.. പഠിക്വെ?
എഹ് പ്പോ... ഐറ്റിം.. നോക്കുന്നുണ്ട് അ അടുത് ഡിഗ്രി കോഴ്സും നോക് ന്നുണ്ട്
തോഷ്യോ... ഞ്ഞിപ്പേതാ... കൊമേഴ്സ് വിഷയങ്ങളൊ.. അതോ..
ആഹ്.. കൊമേഴ്സില് അഹ് ബികോമെടുക്കണോ ആഹ്... ബി എ എടുക്കണോന്നുള്ളൊരുതില് കൺഫ്യൂഷല്നിക്കാണ്.
ബി ബിഎ ബികോമൊക്കണ്ടല്ലോലേ... ഞാനും അങ്ങനെ കൊറേ എന്തായി പിന്നെ എനിക്ക് തോന്നി പറ്റൂലാന്ന് തോന്നിയപ്പ പിന്നെ ഞാന് അറബിക്ക് ചേർന്ന്. അറബിനോട് അധ്യെ ഒരു ഇഷ്ട്ടെനീ അപ്പപിന്നെ എന്നാ അറബി തന്നെ ആയിക്കോട്ടേന്ന് വിചാരിച്ച് ഫസ്റ്റ് അറബി തന്നെ കൊട്ത്ത്
മ്ഹ് മ്ഹ്
കോളേജില് മാത്രം ബി കോമിനും കൊട്ത്തു.
മ്ഹ് മ്ഹ്
പിന്നെ എന്താ പോണൂ ലൈഫൊക്കേ
ഉം അടിപൊളി
മ്ഹ് ഇന്ന് ഞായറാഴ്ച്ച ആയിട്ട് എവിടേം പോയോ
ആഹ് ചർച്ചില് പോയി പിന്നേ ആഹ് കറങ്ങാനൊക്കെ പോയാർന്നൂ ബൈക്ക് റൈഡ്.
ഏഹ് രാവിലെ
ആഹ് രാവിലെ
നല്ല രസായ്ക്കല്ലേ മോണിങ്ങ്
ഉം മഴേത്ത്
ആഹ് നല്ല മഴയാണല്ലൊ ഇന്ന്
ആഹ് ആഹ് ഇവിടെ മഴ ഉണ്ടാർന്നു
പിന്നെ
അപ്പ ഈ ആപ്പ് ഉപയോഗിചിട്ട് എത്ര നാളായി
ഞാനിപ്പോ ഒരു വർഷായി. ഞാന് ഫസ്റ്റ് ആ മറ്റെ മലയാളം കഥ എന്നൊക്കെ പറഞ്ഞു അത് ഉണ്ടായിരുന്നല്ലോ
ആ ആ
ആ അതൊക്കെ തൊടങ്ങിയ ആ തിനാണ് ഞാനും തില് ചേർന്നത്
ആ ആ
ന്റെ ഹസ്ബൻ്റിന്റെ ഏട്ടത്തി ക്ക് താത്തണ്ടേനി
ആ
അവൊ ഓരാ ഓരാദ്യ തി ചേർന്ന് അപ്പ പിന്നെ ഓരാണ് ന്നെ ഇതീക്ക് ചേർത്തിയേത് ഇങ്ങനെ ഒരു വർക്ക്ണ്ട് പർണപ്പോ ഞാൻ പർണു തിൻക്ക് വാണം പർണപ്പോ
ഉം ഉം തിതിന്ന് പേമെന്റ് ഒക്കെ കിട്ടോ
ആ അന്ന് ഞങ്ങക്ക് രണ്ടായിരം രൂപ കിട്ടീറ്റ്ണ്ട് മലയാളം കഥ വായിച്ചു കൊടുക്കാനെ അയ്‌ല് തരും കഥ അയ്യമ്മൾ അതേപോലെ വായിച്ചൊട്ക്ക ഓടിയായിട്ട് അയിനന്ന് അങ്ങ അങ്ങനെ ഉണ്ടാവും പിന്നെ കൊറെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും ആ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസറും കൊടുത്താല് അന്ന് രണ്ടായിരം രൂപ ഞങ്ങക്കൊക്കെ ണ്ടായിനി കിട്ടീനി
ആ ആ
പിന്നെന്താ
പർഞ്ഞൊ
ഉം അവ്ടെ അമ്മി അച്ഛനു എന്തയ്യ്ണ് ഹസ്ബൻ്റിന്റെ
ഉം
ആ ഇവിടെ ണ്ട് ഇന്ന് ഞായറാഴ്ചയല്ലേ ഇന്ന് ഒരിട്ത്തും പോയില്ല
ന്നെല്ലാർക്കും ണ്ടാവോലൊല്ലെ ന്നല്ല രസേയ്ക്കാരം
ഉം ന്ന് എല്ലാരൊണ്ട് വീട്ടില്
ഉം മറ്റേ വീട്ടിലൊറ്റക്കാവൂലേ എല്ലാരും ജോലിക്ക് പോവുമ്പോ
ഇല്ല ഇല്ല ഞാൻ ഒറ്റക്ക ആവത്തില്ല അനിയത്തി കാണു അല്ലെങ്കി അനിയൻ കാണും വീട്ട്ല്
ഉം ഹസ്ബൻ്റിന്റെ അനിയനു ആനിയത്തി ണ്ടാവും
ആ
ഉം അവ് അവര് പഠിപ്പ് അനിയത്തി പഠിക്ക്ണില്ലേ
ആ അനിയത്തി അഞ്ചില്
ഉം ഓര് സ്കൂൾക്ക് പോയാ പിന്നെ ഒറ്റക്കെന്നെല്ലേ
ആ
ഉം പ്പൊ ആർക്കു സ്കൂളൊന്നുല്ലല്ലൊ ലെ
ഇല്ല ഇല്ല
അവ ങ്ങക്കാരൊക്കെണ്ട്
എനിക്ക് ഒര അനിയനും അനിയത്തിം
ഉം അവരോ അവരും പഠിക്ക
ആ അവരും പഠിക്കാണ്
ഇനി എന്താ ഇപ്പൊ ഡിഗ്രിക്ക് വണ്ട് വെയിറ്റ് ചെയ്യേക്കാരം
ആഹ വെയയിറ്റ് ചെയ്യണം കലിക്ക് കൊടുക്കാാനേി വെയയിറ്റ് ചെയ്യുന്നു
എന്നട്ടെ ഇന കൊടുത്ത് കൊടുക്കല് തുടങ്ങിയാലോ ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ വന്നീല്ലേ
ആഹ വ വു ഉം വന്നന്ന് തോന്നണം അറിയത്തില്ല
അനെ കൊടുത്തത്
ബകട്ട
ആഹ അര ഇതിന്റെ മുമ്പ് ബീികോം പഠിച്ചവരുണ്ടോ
ഇല്ലില്ല
ഉം എങ്ങനെ കൊമേഴ്സ് ഇഷ്ടാണോ
ഇഷ്ടമാണ് എനിക്ക് അക്കോണോമിക്സ് പക്ഷെ പാടാണ്
ഉം എനിക്കന്ന ഇഷ്ടപ്പെട്ട വിഷയം അക്കൗണ്ടൻസി ആയിരുന്നു എന് ക്ക് ടഫിള്ളത് എക്കണോമിക്സ് ആയിരുന്നു
ഉം ഉം എനിക്ക് കമ്പ്യൂട്ടർ ഒക്കെ എനിക്ക് എ പ്ലസ് ഉണ്ടായിരുന്നു
ആ നിങ്ങളത് ഏതാണ് എന്താണ് കൊമേഴ്സ് പല വിധം ഒണ്ടല്ലോ മാത്സ് കൊമേഴ്സ് അങ്ങനെ ഏതോ കൊമേഴ്
ഒന്ന് കംമ്പ്യൂട്ടറ്
കംമ്പ്യൂട്ടറ് കൊമേഴ്‌സേക്കാ
ഉം
അതെങ്ങനെയാ സുഖ കമ്പ്യൂട്ടറൊക്കെ
ആ കൊള്ളാം
ഉം എങ്ങനെയുണ്ട് പ്ലസ് ടുവിലൊക്കെ അത്യാവശ്യം നല്ല മാർക്കില്ലേ
ആ ഉണ്ട്
ഉം പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ പി ജി ഒക്കെണ്ടോ
ടീച്ചിങ്ങിന് നോക്കണം
ആ കോമേഴ്സ് ടീച്ചിങ്ങൊ അതോ
ആ
സെപ്പറേറ്റ് ഏതെലും സബ്ജെക്ട് ലാംഗ്വേജോ
ആ ഒന്നീ ഇംഗ്ലീഷ് നോക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴസ് നോക്കും
ആ ഇപ്പ എല്ലാവരും ഡിഗ്രി എടുക്ക നല്ല കോഴ്സ് എടുക്കാറാണ് പെട്ടെന്ന് മറ്റേ നാല് വർഷ ല്ലേപ്പ ഡിഗ്രി
ഉം ഉം
എന്നയിക്കോട്ടട്ടോ ടൈമായിക്കണ്